ഹലോയി കാനം
സുഖായിട്ട് പോണു എന്താ അവിടെ വിശേഷങ്ങളൊക്കെ
ഇവിടെ നല്ല വിശേഷാണ്
ആഹ് ഇന്ന് മഴയൊക്കെ ഇണ്ടോടാ
ഇന്നും മഴയൊന്നുല്ല ഇന്നും ഒര് മഴയു ഇല്ല അതുപോലെ വെയലു ഇല്ല ഇന്ന് നല്ല രാവിലൊക്കെ ഇടിയൊക്കെ വെട്ടിരുന്നു
ആഹ് അങ്ങിനെ ഇണ്ടാരുന്നു ഇവിടെ ഇണ്ടായിരുന്നു ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഞാന് ഇവിടെ അലക്കാനും വേണ്ടി പൊറത്തിറങ്ങിയപ്പളേ മഴയൊന്നുല്ലട്ടോ പക്ഷേ നല്ല നല്ല രീതിക്ക് ഇടിയില്ല ഒന്നും ഒരു ഇത് പോലങ്ങനെ സൗണ്ട് പോലെ അങ്ങനണ്ട് പോയി
ആഹ് ഒരു രണ്ട് മൂന്നാല് പ്രാവശ്യം ഇങ്ങനെ ഇടിവെട്ട്വാ പക്ഷെ അതിന്റെ ബാക്കിലോട്ടോന്നുല്ല
ആഹ് ഇല്ല പി പിന്നെന്താടാ അപ്പൊ വേൾഡ് കപ്പൊക്കെല്ലേ എന്താണ് ഫേവറിറ്റ് ടീമൊക്കെ ഏതാ
ഞാന് ഫ്രാൻസാണ്
ഫ്രാൻസ് ഓഹ അത് ശെരി എമ്പാപ്പന്റെ ആളാ
അതെ അതെ
ആഹ് എനിക്കിഷ്ടാട്ടോ ആളെ എനിക്ക് പേഴ്സണലി ഇഷ്ടാണ് പക്ഷെ എനിക്ക് പിന്നെ ടീം വെച്ച് നോക്കാണെങ്കി എനിക്ക് ബ്രസീലാണ് നെയ്മറിനെയാണ് ഒന്നും കൂടെ ഇഷ്ടം പക്ഷെ പിന്നെ കഴിഞ്ഞ നമ്മള് എംമ്പാപ്പന്റെ കഴിഞ്ഞതിന്റെ കളിയൊക്കെണ്ടല്ലോ ലാസ്റ്റില് നമ്മടെ അർജന്റീനെന്റെ കൂടെ ആഹ് കഴിഞ്ഞ ഫിഫ വേൾഡ് കപ്പില് ആഹ് ആളെ ഗെയിമൊക്കെ അടിപൊളിയാരുന്നു പിന്നെ എന്തൊക്കെ എന്താണ് പിന്നെ വീട്ടില് എല്ലാരും ഏതാ ടീംസൊക്കെ
വയസ്സ് വയസ്സ് കൊറഞ്ഞ ആളാണ് എംമ്പപ്പൻ എനിക്ക് തോന്നുന്നു എൻ ആഹ് മെയിനായിട്ട് ഔലെ ടീമില്ള്ളത് ഏറ്റവും വയസ്സ് കൊറഞ്ഞ ആളാ തോന്നും ഭയങ്കര സ്പീഡാണ് ഓട്ട
ആഹ് അതെ ഓട്ടത്തിനൊക്കെ ഭയങ്കര ഫണ്ണിയാണ് ആള്. കാരണം ഞാന് ഒരു പാട് ഫണ്ണി മൊമെന്റ്സ് കാണാറ് ആളെ വീഡിയോസൊക്കെ ഞാൻ ഇന്നലെയും കൂടെ സെർ ചെയ്തിട്ടേയുള്ളൂ നെയ്മറിനെക്കുറിച്ച് ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടാ അങ്ങനെ വീഡിയോസൊക്കെ അങ്ങനെ കാണാനേ ഞാനിപ്പോ ഈ വേൾഡ്കപ്പൊക്കെ ആണെങ്കി ഞാൻ ഇങ്ങനെ ഇവരുടെ വഡിയോസ് ഇങ്ങനെ കണ്ടോണ്ടിക്കും ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് വീഡിയോസൊക്കെ ഉണ്ട് കൊറേ ആരൊക്കെയോ എഡിറ്റ് ചെയ്തൊക്കെ ഇടുന്നതാ
ആഹ് അതെ ആഹ് മെസ്സി ഈ കുട്ടികള് ഈ കാർട്ടൂണൊക്കെ ഉണ്ടല്ലോ അയിലൊക്കെ ഉണ്ടാവലുണ്ട് ഇവര് നാലാൾക്കാരും ഏ ധാരണയായി ഇപ്പം മെസ്സിയും അതുപോലെ തന്നെ റൊണാൾഡെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഫൈറ്റ് അല്ലേ ഫൈറ്റ് മീൻസ് ഓൽടെ ഇതില് ഫൈറ്റ് ഉണ്ടാവില്ല പക്ഷെ ടീം ബേസ് നോക്കുമ്പോ ഓല് ഒരു ഫൈറ്റിലല്ലേ അപ്പൊ ആ ഒരു ഇതില് കാർട്ടൂണില് നമുക്ക് കാണിച്ച് തരുന്നുണ്ട്‌ ഓലെ
ആഹ് അതെ ഇതിപ്പോ ഇന്നല പോർച്ചുഗലിന്റെ കളിയായിരുന്നു ഭയങ്കര നിരാശയായിട്ടുണ്ടെന്നൊക്കെ പറയണ്ട് റിവ്യൂസ് ഒക്കെ ഏഹ് കാണുന്നുണ്ട് ആഹ് അപ്പൊ അന്നേരം സി ആർ സെവന് വേണ്ട രീതിക്ക്
ത്രി ഒരു പന്ത്രണ്ട് മണി ആ ഒരു ടൈമല്ലേ ചിലപ്പോ രണ്ട്‌ മണി മൂന്ന് മണി ആ മൂ ന്ന് മണിയൊക്കെ ആവും.
ആഹ് കഴിഞ്ഞ ടൈമിലേക്കിന്ന് ബ്രസീലിന്റെ ഫസ്റ്റ് കളി മൊറോക്കെ ആയിട്ട് മൂന്നരക്കായിരുന്നു. അപ്പൊ ആ ടൈമിലൊക്കെ ഇങ്ങനെ ആഹ് അല്ലേ ഞാന് മോനിങ്ങനെ പറയും മോന് ഭയങ്കര ബ്രസീൽ ഫാനാ ഓൻ്റെ ത്താൻ്റെ മാതിരിക്കാ അപ്പൊ അവനിങ്ങനെ പറയും ഇവടെ മൂന്നരക്കൊക്കെ എണീറ്റ് കളി കാണാൻ പ റ്റുവോ ഞാൻ പറയും എന്നാ ഉപ്പാന്റെ കൂടെ ക്ലബ്ബിൽ പോയി കണ്ടോന്ന് പറയും കാരണം അങ്ങനെയൊക്കെ അങ്ങനെ നട ക്കുള്ളൂ നമ്മളിവിടെ മൂന്നരക്കൊക്കെ എണീച്ച് കളി ഇഷ്ടാണ് കാണാനൊക്കെ ലൈവായി ട്ടിങ്ങനെ ഇപ്പ ഇടണ്ടല്ലോ എല്ലാരും ഇടുണ്ടല്ലോ ആ മറ്റ് ജോലികൾ ഉള്ളവരല്ലേ അപ്പൊ ആ ഒരു ടൈമില് കാണാനുള്ളൊരു ഇതില്ല പിന്നെ ഞാൻ വിചാരിച്ചു ഇ ഇഷ്‌ടാണ് കാണാന് നല്ല രസവാ ഫുട്ബോളെന്ന് പറയുമ്പോ നമുക്ക് ക്രിക്കറ്റിനെക്കാട്ടിലും മനസ്സിലാവും.
അതെ അതെ ഈ ക്രിക്കറ്റ് നമുക്ക് അത്രക്ക് മനസ്സിലാവു ഒരു സിക്സും ഫോറും അടിച്ചാലും പിന്നെ സ്കോർ എഴുതി കഴിഞ്ഞാലും നമു ക്ക് ആ സൈഡില് സ്കോർ നോക്കിയാലും നമുക്ക് മനസ്സിലാവൂല്ല മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവൂട്ടോ പക്ഷെ നമ്മള് ആ ഒരു ഫീൽഡിലോട്ട് നോക്കാത്തോണ്ട് നമുക്ക് അധികം മനസ്സിലാവില്ല
ഏഹ് ഫുട്ബോളിനെക്കാട്ടില് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്നെ ഒരുപാട് ആൾക്കാരുണ്ട് അതെ അപ്പം എനിക്കിഷ്ടാണ് ഫുട്ബോൾ എന്ന് പറയുമ്പോൾ ആ ഗോൾ പോസ്റ്റിലേക്ക് ഒരു ഗോൾ അടിച്ചാൽ ഒരു ഒരു ഗോളായി. എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും ആ പിന്നെ പെനാൽ ഈ അതൊക്കെ നമുക്ക് അറിയാൻ പറ്റും അതെ അതെ
കളി കാണാൻ പോയി ഞാൻ ഇവിടെ ഗ്രൗണ്ടിലൊക്കെ ഉണ്ടാവുമ്പോ ഞാൻ കളി കാണാൻ പോവലുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാണാൻ പോവാനേ ആഹ് ടൂർണമെന്റ് ഒക്കെ ചെറിയ ടീമിന്റെ നാട്ടിത്തെ ടീമൊക്കെ ആയിട്ട് ഒരു ടൂർണമെന്റ് ഒക്കെ ഉണ്ടായിരുന്നു ആഹ് ആഹ് അപ്പൊ നല്ലേ ഞാൻ അങ്ങനെ കാണാൻ പോകും നമ്മള നമ്മളവിടെ ഗാലറി യൊക്കെ അതിനായിട്ട് ഉണ്ടാക്കും വല്യ ഗാലറി
ആഹ് ആഹ് നൈറ്റിലൊക്കെ രസവാടാ എല്ലാരും കൂടെ പോവാ എന്നിട്ട് അ പിന്നെ കൊറെ ഉപ്പിലിട്ടത് മിഠായി ആഹ് മിഠായികള് ഒക്കെ വാങ്ങി കഴി ക്കാ ബ്രേക്ക് ഒക്കെ ഉണ്ടാവുമല്ലോ അതിന്റെ ഇടക്ക് പിന്നെ പറഞ്ഞാൽ നമ്മള് അത്
ഒന്നും കൂടി ഉഷാറായി
അതെ അതെ അതെ അതെ ന അതായത് ഒരു ക്ലബ് വൈസ്സല്ലേ ഓര് കളികളൊക്കെ വെക്കുക ഓരോ സ്ഥലം സ്ഥലത്തെ നമ്മളെ ഇതില് അതിർത്തിയിലുള്ള ഒരു സ്ഥലങ്ങളൊക്കെ വെച്ചിട്ട് ടൂർണമെന്റ് അങ്ങനെയല്ലേ വരാ. ആഹ് അപ്പൊ നല്ല രസാ. നമ്മള് അറിയണ കളി ക്കാരന്നെയാവും. നമ്മളെ നാട്ടാരോ ആഹ് നമ്മളെ നാട്ട
അപ്പ അങ്ങനെ കണ്ടിരിക്കാൻ വേ
ആഹ് ഒന്ന് പ്രോത്സാഹിപ്പിക്കുക അതൊക്കെ രസാ. അത് നൈറ്റിലും കൂടെ മ്പോ കളിക്കെ നൈറ്റിലാവുമ്പോ നല്ല ഭംഗിയാ
ഹ ലൈറ്റും കാര്യങ്ങളൊക്കെ ആ അതടിപൊളിയാണ് ഇപ്പന്ന് ക്യാ ഇപ്പോ ഈ വേൾഡ് കപ്പ് വന്ന് പറഞ്ഞിട്ട് എല്ലാ സ്ഥലത്തും പോസ്റ്ററുകളൊക്കെ പൊന്തി
ഓ കട്ടഔട്ടുകള് പോസ്റ്ററുകള് ഞാൻ പറയേ ഇവര് ഭയങ്കര മൽസരാ ന്നിട്ട് കൊറെ കമന്റ് കാണ ആ പിന്നെ അതായത് ഫ്ലെക്സിൽ ഫൈറ്റ് ഉണ്ടായിട്ട് കാര്യല്ലാ അത് കളിക്കളത്തിൽ കാണന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇന്നലെ ഇപ്പോ സി ആർ സെവന്റെ കളികളിലക്കെ പോർച്ചഗിലിന്റെ ഫാൻസാർക്കൊക്കെ ഭയങ്കര നിരാശ അതുപോലെ തന്നെ ബ്രസീലിൻെത് എനിക്ക് തോന്നണു മെസിന്റെതാണ് ഫുള്ളായിട്ട് എല്ലർക്കും ഒരു എനിക്ക് അത് തോന്നുന്നുണ്ട് കാരണം മൂന്നു ഗോള് ആ മൂന്ന് ള മൂന്ന് ഗോളും മെസ്സിതനെ അടിച്ചന്നൊക്കെ പറഞ്ഞിണ്ട് പിന്നെ പിന്നെ അപ്പം അതൊക്കെ അങ്ങനെ നോക്കാണെങ്കിൽ ഇപ്പൊ കട്ട്ഔട്ടുകള് ഒരാള് ഇപ്പൊ നെയ്മറിന്റെ എത്ര ഹൈറ്റിൽ വെക്കാണെങ്കിൽ അതില് കൂടെ മെസ്സിൻ്റെ അതിന്റെ കൂടെ റൊണാൾഡോന്റെ അങ്ങനെ പിന്നെ ഫ്ലെക്സ് ആ തെ ഫ്ലെക്സ്പ്പൊ എത്രോടി ആയിണ്ടല്ലോ എണ്ണൂറടിറ്റെ ലാസ്റ്റ് നിക്കണ തോന്നുണ്ട് ആ കൂട്ടിക്കൂട്ടി ഇല്ല ആ ഇത ഇത് ഇണ്ടിട്ടടാ ഞാൻ പ്പോ ഏതോരു വീഡിയോൽ കണ്ടണ് ഓരോ ഒരു ഫാൻ പേജിന്റെ ഇതുണ്ടാവുല്ലോ ഒഫീഷ്യൽ പേജ് ഉണ്ടാവുല്ലോ ബ്രസീലന്റെ അതിൽ അവരി ഇവരെ ഫോട്ടോ ഒക്കെ വെ വെച്ചിട്ട് അതായത് ഇവര് വെച്ച ഈ പോസ്റ്ററിന്റെറ അത് വെച്ചട്ട് അങ്ങനെന്തോരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ആരോ റിവി പറയണത് അയിന്റെ സന്തോഷത്തിലാണ് ഈ ന്യൂസ് ചാനല്
ല്ലേ മ്മളെ നാട്ടിലിങ്ങനെ ഓല് പൈസൊക്കെ പിരിപ്പി ച്ച് ഇതിനായിട്ട് ഇതാക്കുമ്പോ അവര് ആ ക്ഷെ അതു കൊറൊ ദൂർത്താണ് നമ്മള് അങ്ങനെന്നും ചെയ്യാ ഓരാൾ ചെയ്യുന്നുണ്ട് വിചാരിച്ച അത് കണ്ട കാണ്ട് പിന്നെ വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ
അതെ ഇതിപ്പംനമ്മള്ല്ലേ ല ഒരു ലഹരിയാണ് ഈ ഫുട്ബോള് കുറേ ആൾക്കാർക്ക് ഓരോ പി ഓരോ കളി ക്കാരോര്ണ്ട് ആരാധന മൂത്തിട്ടേ ചെയ്യുന്ന ഓരോ സംഗതികളാണ് ഇതൊക്കെ പിന്നെന്നെ ഈ കളിന്ന് പറഞ്ഞത് നമ്മുക്ക് അപ്പ നമ്മുക്ക് തന്നെ ഇത്ര കുറച്ചെങ്കിലും ഒരു ഹരം നമ്മുക്ക് തന്നെ ഉണ്ട് പ്പ ഇത് കൊ കൊല്ലങ്ങളോളം ആ കൊല്ലങ്ങളോള ഇങ്ങനെ ആരാധിക്കുന്ന ആൾക്കാാര് കളിയോട്
അതിനായിട്ട് കൂടുതലായിട്ട് ഇണ്ടാവാ ഇഷ്ടപ്പെടുന്ന ഉം
ആ അ ടൈമിലായ അവരെ ജെഴസി ഇടുക പിന്നെ കുട്ടികൾക്ക് പിന്നെ പെണ്ണ്ങ്ങളന്നെ നോക്ക്ജ് ഈ സ്കൂളിലൊക്കെ കളി വന്നല്ലോ കഴിഞ്ഞ കൊല്ലൊന്നും അതില്ല ഇപ്പൊ സ്കൂളിലക്കെ ടൂർണമെന്റ് വന്നു ഫുട്ബോള്
സ്കൂളിലൊക്കെ ടൂർണമെന്റ് വന്ന അതന്നെ ഇന്നുണ്ട് ഓ കോളേജിലൊക്കെ ഇങ്ങനെയും കണ്ടു പല മെസ്സി അതുപോലെ അങ്ങനത്തെ ഓരോ ടീമിന്റെ ടീശർട്ടോക്കെ ഇട്ട്ട്ട് ആ
ആ അവിടെ ഫ്ലക്സ് അതെ ജയിച്ചിട്ട് വരി എന്നിട്ട് അവിടെ കളിയില് ജയിക്കും ഇപ്പ സ്കൂളൊക്കെ ഉണ്ട് എൽ പി യു പിയിലൊക്കെ ഉണ്ട് ഇന്നലെ മോന്റെ പ്രോഗ്രാമേനി സ്കൂളില് ന്ന്ട്ട് ഇവന് പോർച്ചുഗൽ ആയ സി ഓർ സെവനാണേ അപ്പൊ ഇവന് ശെരിക്കും നൈമറാണ് അപ്പത് ക്ലാ ത്ങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ മൂന്ന് ടീം നാല് ടീമേറ്റെണ്ട് തോന്ന്ണ്ട് ഫ്രാൻസും ണ്ട് തോന്ന്ണ്ട് നാലോ അഞ്ചോ റ്റെണ്ട് ടീംസ് ന്ന്ട്ട് കുട്ട്യാളൊക്കെ പലതും പലതും ആയതേ ഇവർക്കയ്ല് ഭയങ്കര നിലാ നിരാശേണ് ഇവര് വിജാരിച്ച ടീമല്ല ഇവരിങ്ങനെ കൗണ്ടെയ്താണ്ടാ ഇട്ത്തത് ആഹ് അതെ ഒരോ ആഹ് ഒരോ നമ്പർ ഇട്ടാട്ട് അങ്ങനെ ഇട്ത്തതാ ടീംസ് അങ്ങനെ തിരിച്ചത് ന്ന്ട്ട്പ്പയ്ന്റെ പിന്നെ ജെയ്സ്യൊക്കെ ട്ട് പോയിക്ക്ണ് ആഹ് അതെ അതെ ആ വരാന് ങ്ങൻത്തെ അതാണല്ലോ ഇപ്പത്തെ കുട്ട്യാൾക്ക് സ്കൂൾക്ക് പോവാൻ അത്ര മടില്ലല്ലോ അതാ ഇങ്ങൻത്തെ ഗെയിം കാര്യങ്ങളൊക്കെണ് കുട്ട്യാൾക്ക് സ്കൂൾക്ക് പോവാൻ മടി പൊതുവേ കൊറവാ കുട്ട്യാൾക്ക് ഇഷ്ടാണ് പോവാന് പണ്ടത്തെ പോലെ ടീച്ചേഴ്സും നല്ല സ്ട്രിക്റ്റൊന്നു അല്ല കുട്ട്യാളെ കൂടെ നിന്ന് എല്ലാ കാ ഇനിപ്പൊ എന്തൊരു പ്രോഗ്രാമായാലും പണ്ട് ഓണം പെരുന്നാള് വെന്നാല് അതുപോലെ ന്ന് ഇങ്ങൻത്തെ എന്തെങ്കിലും പ്രോഗ്രാമുകള് വെന്നാല് ഒക്കെപ്പൊ സ്കൂളും കൂടെ അതും കൂടി ഇൻക്ലൂഡാക്ക്ണ്ടല്ലോ ആഹ് അതെ എല്ലതും വേൾഡ് കപ്പ് ഇനിയിപ്പോ എന്നാണാവൊലെ ഇനിയിപ്പോ കൊറെ കളികള് ക്കെണ്ടാവല്ലോ ലെ
ആഹ് പത്ത് നാപ്പത് കളികളൊക്കെ ണ്ടാവാൻ മതിയാവും
അത് ഏതാണാവോ രണ്ടായിരത്തി ഇരുപത് ഇവരൊക്കെ ലാസ്റ്റ് കളിയാണ്ന്ന് പറഞ്ഞു നമ്മളെ പിന്നെ ഇവരെ ഇവരൊക്കെ ലാസ്റ്റ് കളിയാണെന്ന് പർഞ്ഞെ കേട്ടു ഈ ഒരു കൊല്ലം ഇത് ഈ കൊല്ലം കൂടെ കളിക്കുന്നൊള്ളോല്ലാരും പർഞ് നെയ്മർ ന്തായാലും സി ആർ സെവന് ആഹ് ഇവരെ ലാസ്റ്റ് കളി ആഹ് അതെ അതെ അതെ സി അതെ അതെ റൊണാൾഡോക്കൊക്കെ ഇനിക്ക് തോന്ന്ണ് നല്ല എയ്ജ്ണ്ട് നാപ്പതിന്റെ
ഒക്കെ കഴിഞ്ഞട്ടല്ലെ അട്ത്ത വേൾഡ് കപ്പ് ണ്ടാവു
ആഹ് നാല് കൊല്ലം കഴിയുമ്പളാണ് ണ്ടാവ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇപ്പൊ ഒന്ന് കയ്ഞ്ഞത് ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി ആറില് ഇനി അടുത്ത നാല് കൊല്ലം കഴിഞ് ട്ട് അപ്പഴേക്കും ഇനി പുതിയ കളിക്കാരൊക്കെ വെരും അങ്ങനെയൊക്കെ ആവും
താരാ ഇത് ലാസ്റ്റ് കളിയാന്ന് പറയാൻ കാരണം
അതെ അതെ അതെ അതെ എനിപ്പൊ നെയ്മറ് അടുത്ത കളി ച്ച് എറങ്ണ്ട്ന്ന് പർഞേട്ട് ഫസ്റ്റിലില്ലേനു ആള്
ആഹ് ആഹ്
പിന്നെ നെയ്മറ് ഫസ്റ്റ്ത്തെ കളിക്കില്ലേന്നു പ്പാള് പിന്നെ ഇതില് ട്രാക്കിലേക്കെറങ്ങീണ്ന്ന് പറയിണ്ട് ട്രെയിൻ ഇതിനൊക്കെ പ്രാക്ടീസിന് ഇങ്ങനെ ഓരോ ചാനലൊക്കെ കണ്ട്ട്ട്ണ്ട്
ആഹ് അതെ അവര് അവര്ക്ക്യ്ന് ഇങ്ങനെ ഇ പ്രാ ക്ടീസ് നടത്തിയാലാണല്ലോ ആള് ടൈമില്ള്ള ഓരോ ഗോളിനും ഇതിനൊക്കെ നല്ലോണം ഉഷാറ് കിട്ടും
അതെ കിട്ടൊള്ളു ഒര് എന്ന് തൊടങ്ങ്യ പ്രയത്നമാവും ഇതൊക്കെ നമ്മള് കാണണ പോലല്ലേ ഇവർക്ക് ഭയങ്കര ഇത് വേണതില് അതായത് ഫിസിക്കലായി ട്ട് നല്ല പോലെ ഓക്കെയായിരിക്കണം ഓര്
സ്‌ട്രെങ്ത് വാണം ന്നാലെന്നെ ഇതില് ക്ക് മുന്നേറാൻ കയ്യൊള്ളു നമ്മ നമ്മളോണ്ടൊന്നും ഇത് കൂട്ട്യാ കൂടുല്ല എന്താ ച്ചാല് നമു
ഏയ് ഒരിക്കലും ല്ല ഇതൊന്ന് പെട്ട് താ ഇതൊന്ന് ഇതൊന്ന് പെട്ട് ട്ടെന്ന്ണ്ടാവ്ണതല്ല കൊല്ലങ്ങളോളം മാസങ്ങളോളം അവര് ട്രെയിൻ ചെയ്ത് ട്രെയിൻ ചെയ്ത് ട്രെയിൻ ചെയ്ത് അവരെ ബോഡി അങ്ങനെ ആക്കി എടുത്ത് അവർക്ക് ഒരുപാട് സ്കില് ഉണ്ടല്ലോ ആഹ് അതെ അതെ അതെ ഇപ്പൊ നെയ്മറിന്റെ സ്കില് കണ്ട് പഠിക്കണ ഒരുപാട് ആൾക്കാരുണ്ട് അതൊക്കെ നല്ല ഇതാണ് അതുപോലെ എമ്പാപെന്റ ഇപ്പൊ മെസ്സിന്റെറതക്കെന്നായാലും എംമ്പാപ്പ്ക്ക് നല്ലൊരു എന്താ പറയാറിയോ ഭയങ്കര സ്മ ചിരിച്ചോണ്ടൊരാളാ നല്ല രസവാ ഓരോ മൂമ്മെന്റും കാണും ഞാൻ ചിലതൊക്കെ ഇങ്ങനെ കാണും അലെ ഓലത് എനിക്ക് ഫ രണ്ടായിരത്തിയിരുപത്തിരണ്ട് വേൾഡ് കപ്പിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതുവരെ എനിക്ക് എമ്പാപ്പെന അങ്ങനെ ഒരു പ്ലെയറിനെ അറിയില്ലായിരുന്നു. രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ആ ഫ്രാൻസിന്റെ കളി കഴിഞ്ഞില്ലേ അർജന്റീന ആയിട്ട് അയില് എനിക്ക്‌ ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടറാണ് ആൾടത് ഹലോ